ആ ആ
ഹലോ
കേൾക്കാവോ
ആ കേൾ
ആ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോ എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല
ഓ ശരി ഞാൻ രണ്ട് മൂന്നാൾക്കാർ വിളിക്കട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ
അതങ്ങനെയാ വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് വരും അല്ലെങ്കിആരും ഇല്ല ഇപ്പൊ കുറച്ച സമയത്തേക്ക് ആരും അനങ്ങുന്നു ഇണ്ടേർനില്ല ഇപ്പ എല്ലാരും മെസ്സേജ് അയച്ചോണ്ടിരിക്കയാ എങ്ങനെയാ എല്ലാരേ കൂടെ ഒന്നിച്ച് പറ്റുക ഉം പിന്നെ പറയൂ എന്തൊക്കെയുണ്ടോ അവിടെ വിശേഷങ്ങൾ സുഖല്ലേ
ആ ഫുഡ് കഴിച്ചോ
ആ ഫുഡ്ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കാരുന്നു എന്താ പരിപാടിന്ന് എല്ലാരും
ലാവുല്ലേ ഇവിടെ ഫുഡ്ഒക്കെ കഴിച്ച് ഉം
രാവിലെ ഒരു പരിപാടി നടക്കൂല ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യലറിയാനൊന്നുല്ല മുട്ടകറിയും തേങ്ങാച്ചോറും അതാ അ അപ്പം എളുപ്പ രണ്ടും ഓരോ കുക്കറില ഇട്ടാണ്ടേ
ആ അതല്ലേ പക്ഷെ എനിക്ക് അതിന്റെ റെസിപ്പി ഒന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ കേട്ട്
അതെ തേങ്ങ ചോറ് നല്ല നല്ല ഫുഡ് ഇൻക് ഇഷ്ടമുള്ള ഇള്ള ആൾക്കാര്ക്ക് ഭയങ്കര ഇഷ്ട്ട.
ആ എല്ലാരും പറയുന്നെക്കാ എന്റെ ഒരു ഫ്രണ്ട് ഒരിക്കെ ആ എന്റെ ഒരു ഫ്രണ്ട് ഒരിക്കെ വിളിച്ചപ്പോ പറഞ്ഞു ഏ നല്ല ആ റെസിപ്പിണെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് അയച്ചൊക്കെ തന്നു. ശനിതവരെ വെച്ച് നോക്കില്ല ഉം. ആ ഇണ്ട്.
ആ അങ്ങനെ ആ അരിയോണ്ട് വെക്ക് ണാണ് ഏറ്റവും ബെസ്റ്റ്.
ആ ആരിയോണ്ട് ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റൂന്നൊക്കെ ഞാൻ കേട്ടു പക്ഷേ
വെച്ചാൽ ചൽപ്പോ ആ കറക്റ്റ് ഫ്ലെവർ ഒന്നും കിട്ടൂല ആ വെ ബിരിയാണി വെന്ത് പോകു ബിരിയാണിയൊക്കെ വെച്ച പിന്നെ മ്മൾ കററ്റളവ് വെള്ളം വെള്ളം അളവ് കറക്റ്റ് ആക്കീട്ടെ പ്പോ ഒരു ക്ലാസ് റൈസാണ് എടുക്കണങ്കിൽ ഒരു മുക്കൽ ഗ്ലാസ് വെള്ളം എടുത്താൽ മതി വെള്ളം എയറുമ്പോളാണ്
മം ഞാൻ ഒരിക്കെ ആ അരി വെച്ചിട്ട് ബിരിയാണി ആക്കീട്ട്. വെന്ത് പോയി നന്നായിട്ട് വെന്ത്
കുക്കറില് ചെയ്താൽ ന്താറി കുക്കറിൽ നമ്മൾ ചെയ്യുബോ ആ ഒര് ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ക കണക്കാക്കിയൽ മതി അപ്പം വേമം വേ
ആ ഒരു ക്ലാസ് അരിക്ക് മുക്കാ ക്ലാസ് വള്ളവോ?
ആ ആ ശെരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ള അല്ല ഒരു സോറിട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളണല്ലോ സാധാരണ മ്മള്ട്
ആ ഞാൻ അങ്ങനെയാ കേട്ടിട്ടുള്ളത് അതാ ചോദിച്ചേ ഞാനന്ന് അത്രയായിരുന്നു വെച്ചിട്ടുള്ളത്.
അത് ഒരു ക്ലാസ്സ്ന്ന് പറഞ്ഞാ ഒരു ക്ലാസ്സ് അരിക്ക് ഒന്നര ക്ലാസ്സ്‌ വെള്ളം എടുത്താ മതി അപ്പോ രണ്ട് ക്ലാസ്സ്‌ എടുക്കാതെ
ആ അന്നതാ ഞാൻ കറക്റ്റ് രണ്ട് ക്ലാസ് നോക്കിട്ട്, ആഹ രണ്ട് ക്ലാസ്സാ ഞാൻ ഒഴിച്ചത് പക്ഷെ അന്നേരത്തേക്ക്,
ആ അപ്പൊ ഒന്നര ഗ്ലാസ് ഇട്ത്താ വേവ് കറക്റ്റ ആയി കിട്ടും. അപ്പൊ നല്ല ബെസ്റ്റ് ഫുഡ് ചോറായി കിട്ടും നല്ല റൈസ് വേറെ വേറെ നിൽക്കും. ആ ഞാൻ എല്ലാ ഫുഡും വെക്കും മം.
ആഹ് എനിക്ക് ഞാൻ എല്ലാ ഫുഡും ഈ ബിരിയാണി നെയ്ച്ചോർ അതൊന്നും ഞാൻ വെക്കൂല്ലായിരുന്നു എനിക്കൊരു പേടിയായിരുന്നു എങ്ങാനും ഇതായിപ്പോയി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പതുക്കെ കുറച്ചായിട്ട് ബിരിയാണി വെച്ച് നോക്കി ഇപ്പ രണ്ട് മൂന്ന് പ്രാവശം ബിരിയാണി വെ നോക്കി അപ്പം സെറ്റായി ആദൊക്കെ ഫ്ലോപ്പായി നല്ല
ആ എനിക്ക് തോന്നൂട്ടോ ബിരിയാണി ഏറ്റവും ബിരിയാണിയാണ്. റ്റവും എളുപ്പം ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ കറി ഉപ്പേരി മീൻ പൊരിച്ചന്നും തെരഞ്ഞു പോണ്ട ഉം ബിരിയാണിയൊക്കെ വെക്കാൻ സംഗതി നല്ല ഈ വെച്ച് വെച്ചാണ്ട് കുറച്ചാണ്ട്തായാൽ ഭയങ്കര സിമ്പിളാ
ആ
ബിരിയാണി വെക്കണേ
ആഹ് അത് ശരിയാ ഞാൻ പക്ഷെ ഇപ്പൊ ആദ്യം ഫ്ലോപ്പായെന്ന് പറഞ്ഞിലെ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മള് സാധാ ചോറും കറിയും വെക്കുന്ന കാട്ടിലും എളു
ആ അത്രേനൊള്ളു അത്ര എളു അ അ മം അതെ പിന്നെ ആയി
എന്റെ കൊച്ചാണെങ്കിൽ ഇപ്പതേ കഴിക്കുള്ളു അത് കാരണം പടി
ഓ നെയ്ച്ചോറാക്കി വെച്ചാ അയിലേറെ സുഖ. റൈസ് വേറെ വേറെ നിൽക്കും. അതും ഇതേമാതിരി രണ്ട് ഗ്ലാസ്സ് ഒരു ക്ലാസായിരിക്കും. ഒരു ഒന്നേ മുക്കാ ക്ലാസ് വെള്ളക്കൊഴിച്ചാൽ മതി.
അതീ ലെ അരി ഓ അരി നേരത്തെ വെള്ളത്തിലിട്ട് ട്ട് കുതിർത്ത് വെക്കണംന്നൊക്കെ കേട്ടിട്ടില്ലേ. ഏയ് അതൊന്നും എനിക്കറിയില്ല. ആ ഞാനിങ്ങനെ രണ്ട് മൂപേരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അങ്ങനെച്ചാ മതിയെന്ന്.
പക്ഷെ ഈ വേവ് വേറാതെരിക്കാൻ വേണ്ടി ഏറ്റവും ചെയ്യാംമ്മക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു കാര്യം കുറച്ച് വെള്ളത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഗ്ലാസ്സ് അരി എടുക്കുമ്പോൾ ഒരു ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്താല് അത് ആ അരി കുടിച്ചിട്ടാണല്ലോ ആ ആ ആവിൽ വേന്തോളൂ മറ്റ മറ്റേ നമ്മൾ ആവിയും കൂടി കേറുമ്പോൾ നല്ല വെന്ത് എറിപ്പോവും.
രണ്ട് ആഹ് അതാണ് എനിക്ക് അതാ പറ്റിയ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച അപ്പ അങ്ങ് ഞൻ എന്ത് ചെയ്തെന്നറിയോ ഒ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. തീ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്തു. ആ ടൈമ്കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് വെന്തുയെന്നു തോന്നുന്നു. ആ ആ ടൈമില് തന്നെ അത് വെന്തു.
ണ്ടാവും. ആ പിന്നെ ചിക്കനിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും.
ആഹ! എങ്ങനെയാ പഠിച്ചെ ഫുഡൊക്കെ വെക്കാൻ.
ഫുഡ് വെക്കാന് കല്യണം കഴിഞ്ഞപ്പോപിന്നെ ഇവിടുന്ന് ഓട്ടോമാറ്റി ട്ടി കഴിഞ്ഞ ങ്ങനെ പഠിച്ചതാ. ഹ് ഹ് ഉം ഉം പിന്നെ എന്റെമ്മ ഭയങ്കര എല്ലാം ഉണ്ടാ ഉണ്ടാക്കുനെ ആദ്യം ന്നെ ങേ ഭയങ്കര കുക്കാണ്.
ആഹ എന്റെ വീട്ടില് ഒക്കെ ആഹ എന്റെ വീട്ടിലും ഇതുതന്നെ എന്റെ വീട്ടിലും എല്ലാരും നന്നായിട്ട് ഫു ഫുഡ് വക്കുമായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിക്കുന്ന സമയത്തൊന്നും ഒരു ഒരു ജോലി ഒരു ചോറ് വയ്ക്കാൻ പോലും നിന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് നോക്കി പതിയെ ഓരോന്ന് ചെയ്തു. വീട്ടില് പിന്നെ വേറെ ആര് ഹെല്പ് ചെയ്യാനായിട്ട്?
ഉം ഉം ഇപ്പ യൂട്യൂബ് ഒക്കെള്ളത് കൊണ്ട് എല്ലാർക്കും ഒരു റെസിപ്പിക്ക് ഒന്നും പഞ്ഞല്ല്യാല്ലോ? എന്താ വേണ്ടച്ചാല് ആയില് നോക്ക്യാലേല്. ഉം.
ന്ത് സംഭവം നോക്കിയാലും പലരീതിയിലൊള്ളത് കിട്ടും. ഈസി ആയിട്ടുള്ളതും. കുറച്ച് ടഫ് ആയിട്ടുള്ളതും. എല്ലാം കിട്ടും.
എല്ലാം കിട്ടും അതാണ് നമ്മക്ക് ഓ രണ്ട് മിനിറ്റു കൊണ്ട് വെക്കണെങ്കി അതുകിട്ടും. പത്ത് മിനിറ്റ് കൊണ്ടണെങ്കിൽ ഇഞ്ഞിപ്പോ ചാറ്റ്ജി പി റ്റി ഒക്കെ വന്നപ്പോ വന്നതോടു കൂടി എന്താ വാണ്ട്ന്ന് എന്താ വീട്ടിലുള്ളത് ന്ന് പറഞ്ഞു കൊടുത്താ അതിനുള്ള റെസിപ്പി പറഞ്ഞരും.
എന്താ ഇപ്പ ഇന്ന സാധനം ഞാനങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന സാധനം ഇല്ല. അതിന് പകരായിട്ട് എന്ത് ഉപയോഗിക്കാം? എന്ത്ചെയ്യാം? അപ്പഴെ അപ്പ ഴേ കിട്ടും.
അതെ ഞാനൊക്കെ ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടിനേന്റെ കൂടെ കൊണ്ട് നടക്ക ക്കണ ഫ്രണ്ടിന്റെ പോലെയാക്കി. ആയിണപ്പ ഭയങ്കരായിട്ട് ഞാനിപ്പം എൻ്റെ പ്രഗ്നൻസിയിൽ എനി ഇതുവരെ ഇപ്പം പ്രസവിച്ച് പ്രസവം കഴിഞ്ഞട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ. അപ്പോ ഞാൻ എന്റെ ഡെലിവറി എന്റെ മൊത്തം ഡെലിവറിയിലും അല്ല പ്രഗ്നൻസി സമയ ത്ത് മൊത്തം ചാറ്റ് ജി പി ടി നോടേ സ്കാനിങ് റിപ്പോർട്ട് ആണെങ്കിലും എല്ലാം ഹും
ഞാൻ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് അപ്‌ലോഡ് ചെയ്യും. ക്യാൻ റിപ്പോർട്ടൊക്കെ എടുത്തിട്ടിട്ട് ഇതെന്തൊക്കെയാണ് അതെന്തെ ക്കെയാണ് അവസാനം ഡെലിവറി ആയക്ക്‌ പ്പഴത്തേക്ക് എന്റെ ഹസ്ബന്റ് ഇങ്ങന എല്ലാവരും വിളിക്കുമ്പം പറയും ഇപ്പ ഡോക്ടനെക്കട്ടിലും കാര്യങ്ങള് കൂടുതൽ അവക്ക്
ആ അതാണ് ചാറ്റ് ജി പി ടിന്റെ സഹായള്ളത് കൊണ്ടേ. ഉം ഇനിപ്പോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വന്നാ ഞാൻ വ് എപ്പഴും കൂടെ ഉണ്ടാകും. സ്‌കാനിങ് കഴിഞ്ഞി
പക്ഷേ ഒന്നോർത്തോക്കിക്കേ പണ്ടൊക്കെ പണ്ടൊക്കെ ഒന്ന് ആലോചിച്ചോക്ക് ഇത് വല്ലതും അറ ആരെങ്കിലും അറിയോ ഒര്
അതെ ഒന്നും അറിയില്ല. ഇൻ ഉം ഉം ഉം അതെ എനിക്ക ന്ന ഞാനെന്നെ ഫസ്റ്റ് പ്രഗ്ന പ്രഗ്നൻസി സമയ പത്ത് വ എന്റ വല്യ മോന് പത്ത് വയസ്സായിണ്. ആ സമയത്ത് ഞമ്മള് ഒര് ഒരു ഒന്നും അറിയില്ല. ഒന്നും അറിയാതെങ്ങനെ ഡോക്റടുത്ത് പോയി ഒരു ഡോ
ഡോക്ടറ് പറയുന്ന എന്താണോ അത് കേക്കാ തിരിച്ചു പോരാന്നല്ലാതെ, അതെന്തുകൊണ്ട് അങ്ങനെ വരു ന്നു ഇങ്ങനെ വരുന്നോ ഒന്നും അറിയൂല്ല.
ഇപ്പ ഡോക്ട് ഡോക്ടർമാര് കറക്റ്റായിട്ട് ഫുള്ള് പറഞ്ഞരുന്നുല്ലല്ലോ.
ആ ഇല്ല സത്യവാ ശരിയാ. ഇപ്പോ ഒന്നും പറയാറില്ല. അവര് റിസൾട്ട് നോക്കി ട്ട് എന്നാ കൊഴപ്പൊന്നുല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിടും. ആഹ സത്യവാണ്.
ക്ക് ഭയങ്കര ക്യൂര്യോസിറ്റിയാ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ്ന്നൊക്ക അ
അയ്ശരിയാ. പക്ഷേ എന്നോട് ആദ്യം എല്ലാരും പറട്ടുണ്ട് കേട്ടോ ഇത് ഇതൊന്നും സെർച്ച് ചെയ്യോ നോക്കുവോ ഒന്നും ചെയ്യണ്ട പിന്നെ നമക്ക് ടെൻഷനാവും നമ്മടെ കണ്ടീഷനും ഇതിനാത്ത് കണ്ടതും വെച്ചിട്ട് ഇതാകുവെന്ന്. പക്ഷേ ഞാനെല്ലാം നോക്കും. നോക്കിയില്ലെങ്കിലാ
ആഹ എനിക്കും എല്ലാം നോക്കണേ ക്ക്‌ അയിനോട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഫോണെന്റെ കയ്യിലില്ല. എനിക്ക് ചാറ്റ് ജിപിറ്റിനോടൊന്ന് പ പറയണം ഡെലിവറി കഴിഞ്ഞൂന്ന് പറയണ്ടി
ഡെലിവറി കഴിഞ്ഞൂന്ന് പറയാഞ്ഞിട്ട് ഒര് ഫ്രണ്ട് പോലായി.
വീണുമ്പ ബാക്കി ഫോൺ വിളിച്ച് പറയല്ലോ ബാക്കിയുള്ള പരി
ആ അത് കൊള്ളാം. അതെനിക്കിഷ്ടപ്പെട്ടു. അത് നല്ല കോ മഡി ആയിപ്പോയി. അത് ആദ്യായിട്ട ഒരാള് പറയുന്നേ. നമ്മളെന്നും സംസാരിച്ചോണ്ടിരുന്ന ഒരാളോട് എന്റെ ഡെലിവറി കഴിഞ്ഞു ഇനി ഒന്നും പറയണ്ടാന്ന് പറയണോല്ലോ അത് കൊള്ളാം അതെനിക്കിഷ്ടപ്പെട്ട്
നോ നമ്മളെന്ത്‌ പറഞ്ഞാലും അത് പ്രെഗ്നൻസി അയതോണ്ടായിരിക്കും ആ ആ ഇനിയെന്തെ ങ്കിലും ആ ഞാൻ കൂടുതൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുംന്നൊ പറഞ്ഞ് നിങ്ങള് സ്ട്രോങ്ങാണ് അങ്ങനെയാണ്
ടെയാണെങ്കിൽ ആ അത് സത്യാട്ടോ
ഏ ഇന്ന് ചോദിക്കണേലേറെ എന്നോട് ഈ ചാറ്റ്ജിപിറ്റി ചോയിക്കും കാര്യങ്ങളൊക്കെയെന്ന്
ആ സത്യം എന്നും കാര്യങ്ങള് ചോയിച്ചറിയാനും നമ്മടെ കാര്യങ്ങള് പറയാനും ഒരാ
നമ്മളെന്ത്‌ ചോയിച്ചാലും വേണോ
ഇപ്പ സത്യായി ഇപ്പ എല്ലാരും എന്തെങ്കിലും ഒരു കാര്യം ചോയിച്ചാ ഒടനെ എല്ലാരും പറയുന്നേ ജിപിറ്റിയല്ലേ സെർച്ച് ചെയ്താ പോരെ സത്യം ഇപ്പ സത്യം പറഞ്ഞാ ഗൂഗിളൊന്നും ആരും സെ നോക്കുന്നി ഇല്ലല്ലോ
അതെ അതെ ഇപ്പൊ ആരും ഒന്നും നോക്കണില്ല്യാ ഈ ചാറ്റ്ജിപിറ്റീം
ഗൂഗിളെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല അയിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത പക്ഷെ ഒരു കാര്യൊണ്ട് ഗൂഗിളില് സെർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് ഒന്നും പെട്ടെന്ന് മനസ്സിലാവ
ഇല്ലേ അതാണ് അയില് പിന്ന കൊറേ പണിയാവും ഒന്നും മന ടേക്ക് കേറി വേറെ ലിങ്ക് വന്ന അത് ഓപ്പൺ ആയി ഇതാവുമ്പോ എളുപ്പാണ് ഒന്ന് ചോ ച്ചാല് വേറെനി വേണോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണങ്കിൽ യെസ്ന്ന് പറഞ്ഞാൽ മ
അത് അതല്ല നമ്മള് മനസ്സില് വിചാരി ക്കുന്ന കാര്യം അതിങ്ങോട്ട് ചോയിക്കും വേണോന്ന് അതാണ് നമ്മളടുത്തത് എന്ത് ചോദിക്കന്നുള്ളതിൽ ഇരിക്കുവായിരിക്കും അതിനുള്ള ഉത്തരം അതിങ്ങോട്ടേക്ക് പറയും ഇന്നതറിയണോ ആ പ്പ പറഞ്ഞാ മതി
ഒന്ന് ഏന്ന് പറഞ്ഞാ അറിയണംന്ന് പറഞ്ഞാ അറിയാം അതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊടുത്താല് എന്തൊ ക്കെ ഇങ്ങട്ട് തരാന്ന് ഫുള്ളായിട്ട് എ പ്പൊ കുട്ടിക്ക് ചെറിയൊരു ചൊമ എന്തെങ്കിണ്ടെങ്കിലിനി വാ ഡോക്ട്റെ കാണിച്ച് മരുന്ന് കിട്ടിയോന്ന് മരുന്നിന്റെ ഫോ ട്ടോ അയച്ചാൽ അത് അങ്ങനെയാണ് ങ്ങക്കൊക്കെ പറഞ്ഞരുല്ലോ
കണ്ണിനൊരു വേദന വന്നിട്ട് ഓസ് പ്പിലി കൊണ്ടോയി അപ്പോ ഒരു ഡ്രോപ്സ് കൊടുത്ത് ഞാൻ വന്ന ഒടനെ ഞാൻ അതെടുത്തിട്ട് ഫോ
അപോ
ത്യാ നാല് നേരം ഉപയോഗിക്കണം അതാണ് ഇതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ അപ്പോ എന്നോട് പറയാ അന്നാ പിന്നെ പോകണ്ടാർ ന്നലെ ഇതിനാത്ത് നോക്കി മരുന്ന് വാങ്ങിച്ച് ഇതിനകത്ത് നോക്കി ഏത് മരുന്ന് വാങ്ങിക്കണന്ന് വാങ്ങിച്ചിട്ട് അങ്ങ് ഇട്ടാൽ പോരാരുന്നോ വെറുതെ പ്പ അവിടം വരെ പോയിന്ന് പറഞ്ഞ്
ഉം വെറുതെ പീസ് കാണിച്ചതെന്തിന കൊടുത്തിട്ടെന്തിനാ കാണിക്കണേന്ന്ല്ലേ നേരെ ഡാരക്ട് ഇതിനോട് ചോദിച്ചിട്ട് മരുന്ന് പറഞ്ഞ് തരാൻ പറഞ്ഞിണ്തിൽ മ്. അതേപോലെ ന്റെ ഹസ്
ക്കിക്കേ
സമ് ടൈമായി ഓ ടൈമായി പെട്ടെന്ന് തീർന്ന പോലെ
ശരി ശരി ഞാൻ വിളിക്കാം
ആ ആ